ആഹ
ഹലോ
ഉ ഹലോ
ആഹ
ഫുഡ് കഴിച്ചാ
പ്പോ ടൈമ ആ
ഏ
ടൈം ആയിട്ടില്ലല്ലോ
ആഹ മഴയുണ്ടോ
ഇല്ല ഇല്ല
ആഹ ഇവിടെ ഇപ്പോ നല്ല മഴ പെയ്യണ്ട്
ആ
ആഹ എന്ത് ചെയ്യായിരുന്നു
ന്താവിടെ ദിച്ച
ആഹ് സിനിമക്കെ കാണാറുണ്ടോ?
അങ്ങനെ ചോയ്ച്ചാല് അത്രേം കാണൂല.
ആഹ് ഇഷ്ടല്ലേ
ഇഷ്ടല്ലേന്ന് ചോയ്ച്ചാ അങ്ങനെ ഒന്നുല്ല കാണും.
കാണും ആഹ് കൊറച്ച് മാത്രം ആഹ്
ഇയാള് കാണലുണ്ടാ
ആഹ് ഞാൻ കാണാറുണ്ട്
ഉം
എനിക്കിഷ്ട അത്യാവശ്യം പിന്നെ പുറത്തൊക്കെ പോവാറുണ്ടോ
ആഹ് എടക്ക് പോകും.
ആഹ് എങ്ങനെ ബീച്ചിലേക്കാണോ?
ആഹ്
ആഹ്
നമ്മള് ബീച്ചിലുള്ളതാ
ആഹ്
ഉം
ബീച്ചിന്റെ അടുത്താണോ വീട്
ആഹ് ആഹ്
അപ്പൊ മഴപെയ്യുമ്പോ വെള്ളം കേറുവോ
ഇല്ല ഇല്ല ആഹ് നല്ല കടല് കൂടിയാല്
ആഹ്
ഇടയിരു
ആഹ് അല്ലാതെ കൊഴപ്പില്ല ആഹ്
ഇയാള വീടെവിടാ
ഏയ് ഇല്ല അങ്ങനെ വെള്ളം കേറുവൊന്നില്ല
വീട് എവിടാ
വീട് എറണാകുളത്ത
ഉം
എവിടെ സ്ഥലം
മലപ്പുറം
ആഹ്
ഇയാൾ പഠിക്കേണ്
ആഹ് പഠിക്ക
എന്ത് പഠിക്കണില്ലേ
പഠിക്കാനുള്ള ഞാൻ ഇപ്പ ബികോം പഠിക്കുവാ തേർഡ് ഇയർ
ഉം
ഉം എന്ത് ചെയ്യുവാ ഇല്ലില്ല ഇപ്പൊ എന്തു ചെയ്യുവാ
ഹൗസ് വൈഫാ
ആഹ് ആരൊക്കെയുണ്ട് വീട്ടില്
ഹസ്ബൻഡിന്റെ വീട്ടില് ഈ അമ്മായിമ്മ ഉപ്പ പിന്നെ മുത്തച്ചി മുത്തച്ചണ ഇളച്ചിന
ആഹ്
ഞ അവിടെരൊക്കെ ഉണ്ട്
അച്ഛനും അമ്മയും ചേച്ചി അനിയത്തി
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം
പ്രത്യേകിച്ച് വിശേഷം ഒന്നുല്ല മഴയാണ്
പുറത്തൊന്ന് പോകാന കയൊന്നി
അല്ല അല്ല ഇാണല്ലോ ഇപ്പൊ മഴ പെയ്യണത്
ഒന്നല മഴ ഉണ്ടായിട്ടില്ലയാ
ഇന്നലെ ഒന്ന ഇത്ര ഉണ്ടാവില്ല ഇന്നലെ രാത്രിൊട്ടിയ മഴ പെയ്യണ ഇത്രം
ഉം നല്ല ഇവിടെ രാവിലെ തുടങ്ങിയതാ നന്നായിട്ട് തന്നെ ഇല്ല
രാവിലെയൊക്കെ ചെറുതായിട്ടണ്ടാവുള്ളൂ
ഇത് വെല്ല മഴാണ് അയിന് ഇന്നാണ് പിന്നെ കുറവ്
ആഹ ഉച്ചക്കത്തെ ഫുഡൊക്കായോ
ആഹ
ഉം അരണ്ടാക്കണ ഉമ്മയാ
എല്ല നന്നന്നെ
ആഹ
അവിടക്ക ആയോ ഒന്നും ക്ലാസ്സില്ല
ഇന്ന് ക്ലാസില്ല ഇന്ന് ശനല്ലേ ശനിയാ ആ ശനിഞായറും അവധിയ പിന്നെന്താ
ചേച്ചി പഠിക്കുവാ
ചേച്ചി ജോലിക്ക് പോവുക
മ്
ആ ആ അച്ഛനും അമ്മയും ആ അനയത്തിപ്പാ പ്ലസ് വൺല
മ് പത്താം ക്ലാസ്ല്ല് മാർക്ക്ക്കണ്ട
ആ കുഴപ്പമണ്ടായില്ലാ അവിടെള്ളവർക്ക് എന്തു ചെയ്യ
അവിടെ എല്ല ഒരു ഫിഷർമാന
ആ അപ്പൊ കൊറെ മീനൊക്കെ കിട്ടൂലോ
ആ അത് ഇഷ്ടം പോലെ കിട്ടും
മ് മീനരിക്കോന്നും
ആ വെള്ളി മാത്രം ഇറച്ചി
മ് അച്ചാറൊക്കെ ഇണ്ടാക്കോ മീൻ വെച്ച
ആ സൂതച്ചാറ് ചെമ്മീന് ആ എല്ലാം ഉണ്ടാക്കും
ആ അത് വിൽക്കുവോ അല്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കി കഴിക്കുവോ അങ്ങനെയണള്ളൂ
അല്ല ഇവിടെ ഉണ്ടാക്കി കഴിക്കൂ
അല്ലാതെ വിൽക്കാറൊന്നുമ ഇല്ല
ഇല്ല ഇല്ലയ
ഉം അതിനോള്ള ഉണ്ടാക്കാറില്ലേ
എന്ത്‌
നമ്മള് കൊടുക്കൂല ആൾക്കാര്ക്ക് പൈസക്ക് അങ്ങനെല്ല
ഇല്ല
അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു
നമ്മളെന്തണ്ടാക്കി കാ നമ്മെ കുടുംബ കുടുംബത്തിലുള്ളള്ള ആൾക്കാക്ക് കൊണ്ട പോയി അത് വിൽക്കുംന്നില്ല
ആ ആ പിന്നന്നാ
അവിടെ മീനൊന്നും കിട്ടൂല
ആ കിട്ടും പക്ഷെ ഇത്ര അടുത്തൊന്നുമില്ല പ നല്ല റേറ്റ് നല്ല പൈസയാണ് മ് നല്ല പൈസയുണ്
നക്കും മീൻ കൂട്ടി കൂട്ടി ചിടപ്പാണ്
ആഹ് അപ്പൊ അവിടൊക്കെ ഇങ്ങനെ കൊറം കിട്ടൂല ഇവിടെ അങ്ങനെ കിട്ടൂല അടുപ്പൊന്നുംല്ല കടലൊന്നുമില്ല
ബീച്ചിലെല്ലെ പോക്കണ്ടോ
വല്ലപ്പോഴും കുറ നാളായി പോയിട്ട്
മ്
ആ അവിടൊവുമ്പോ എപ്പഴും പോവാലേ
ആ
എല്ലോവസം പോവോ
ഇല്ല ആ വേസ്റ്റ്ങ്ങെ എന്തും പോ
ആ നേരെ നിങ്ങൾ നോക്കി കാണാൻ പറ്റുവോ
ആ പറ്റും
ആ അങ്ങനെയല്ലെ..
മ്
ആഹ് ഇപ്പ ഇങ്ങനെ ബോട്ടില് മീൻ പിടിക്കാൻ പോയാ കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ വരുവോളൂ?
എല്ലാ അത് എന്നും പോയി വരുന്ന പണിയ.
ആഹ് അപ്പ ചിലവര്ക്കെ ഇങ്ങനെ കൊറെ നാള് കഴിഞ്ഞിട്ടല്ലേ വരുവോളു?
ആഹ് അത് വേറൊരു ബ്രദറണ്ട്ന്നീടെ ആളെങ്ങനാൻ പോയില് എന്നാ ആഴ്ചയില് പോയി വരും.
ആഹ് ഇതെല്ലാ ദിവസവും പോയിട്ട് വരുൂല്ലേ?
മ്ഹ്
മ്ഹ് എല്ലാ മീനും കിട്ടുവോ?
ആഹ് എല്ലാം കിട്ടും
ഉം പിടിച്ചിട്ട് കടെ കൊണ്ടൂന്ന് വിൽക്കും അങ്ങനെയാണോ? ആഹ് പിന്നെന്താ ഇന്ന് ഉച്ചക്ക് മീൻ തന്നെയാണോ?
മീനും ചിക്കനൊക്കെ ഉണ്ട്.
മ്ഹ്
പച്ചക്കറി
ആഹ്
അവിടെ എന്താ സ്പെഷ്യലിന്ന്?
ഇന്നിവിടെ മീനാ.
മ്ഹ്
ഇന്ന് മീനുണ്ട് പിന്നെ അവിടെ പൈസൊക്കെ കുറവല്ലേ ലെ മീനൊക്കെ?
ആഹ്
ആഹ്
അവിടൊക്കെ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരില്ലേ?
ആഹ് ചില ഇവിടെ കൊറച്ച് ഇപ്പ രാത്രി ഒക്കെ ആണെങ്കി കൊറച്ചടത്തായിരിക്കും. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അവരു പൈസ കുറയ്ക്കൂലോ.
ആഹ്
ആഹ് അല്ലാതപ്പ ത് നല്ല റേറ്റാ.
ഇവിടെ അതേപോലെ കടലിലു മീനില്ലാത്ത ടൈമില് നല്ല റേറ്റാ മീന് അല്ലെങ്കിലു റേ
ആഹ് ഇപ്പ മഴ കാരണം പോവാൻ പറ്റോ കടലിൽ മീൻ പിടിക്കാൻ?
ഇന്ന് പോയിട്ടില്ല ഇതുവരേ പോയിണേനു ഇന്ന് നല്ല കടലുണ്ട്ന്ന് പറഞ്ഞു.
ആഹ് അതുകൊണ്ട് പോയില്ല അപ്പൊ തിരിയൊക്കെ അടച്ച് കേറുവോ? ആഹ്
പിന്നെ ഇങ്ങനെ കല്ല് വെച്ച് കെട്ടിയതുകൊണ്ട് അങ്ങനെ അടിക്കൂല്ല.
ആഹ്
അവിടെ വെടല് കുറെ ലോങ്ങ ആവല്ലേ?
മ്ഹ് കുറച്ച് പോണം. ഇവടെ ചെറായിന്ന് പറഞ്ഞാ അവിടെ ഉള്ളൂ.
മ്ഹ്
പിന്നെ വൈപ്പി ആഹ് ഇച്ചിരി ദൂരെയാ അതുകൊണ്ട് പോവാറൊന്നൂല്ല.
എന്നാലും ഒന്ന് ഇറങ്ങക്കൂടെ ഇടയ്ക്കല്ലാം പുറത്ത്
മ്ഹ് ഇപ്പൊ ഇനി മഴക്കല്ലേ ഇനിയിപ്പ പോകുന്നുല്ല. അത് കൊണ്ടപോണെങ്കി മാമന്മാര കൊണ്ടോവാാറ് അപ്പ അവിടെ പോയാല ഇല്ല ഇവിടെ കാറൊന്നു ഇല്ല സ്കൂട്ടി മാത്രമേ ഉള്ളൂ.
മ്ഹ്
എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ പിന്നെ ബെസിന് പോകണം ബസ്സ ആണെങ്കിലും രാത്രിയ ഒക്കെ നമ്മക്ക് കുറവാാലോ
ഉം ആഹ പോയി വരുമ്പോ എന്തായാലും പോകുമ്പോ രാത്രി പോകണം എപ്പോള്ളന്ന് അതിനൊരു വൈബ് ഉണ്ടാവ
ന പോരാലോ രസമള്ളൂ ഉച്ചക്ക് പോവാ വെയിലാണെങ്കി
ഉം
നാലോ എല്ലാ ദിവസം പോവൂലേ കടകിലിട്ട്
ഓ
ഉം
വെള്ളി മാത്രൂ ബാക്കിയുള്ള ദിവസ ഇപ്പ
ഉ ഉം ഉച്ചയ്ക്ക്ൊന്നും പോവലല്ലോ നല്ല വെയിലല്ലേ വെയിലുളപ്പ
ആഹ വെതപ്പും പോവോ
ആഓ അവിടെ ഇങ്ങനെ കടൊക്കെ ഉണ്ടോ ബീച്ചിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ
ആ ഉണ്ട് ഉണ്ട്
ായിസ് ചരണ്ടിയോ അങ്ങനെ സാധന
ആഹ് പല സാധനങ്ങളുംുണ്ട് ഉസിിലിട്ടതും
ആ കൊറെുണ്ടോ ഇവിടെന്നാണ് പിന്നട്ട സാധനങ്ങളൊന്നുമല്ല പട്ട അങ്ങന സാധനമൊക്കെല്ലേ
ആഹ.
പട്ടം പിപ്പിക്കാന കൂടുതല പരിവാരം ആഹ. അതൊക്കെയ ഉള്ളൂ ഉപ്പിലിട്ടൊന്നും ഇല്ലേ ഇനി ഇപ്പൊ കൊറെേ നോള ഞാൻ പോയിട്ടാന്നോട എങ്ക എങ്ങനെയാന്ന അറിയില്ല. പിന്നെന്താ ആ ഉപ്പരി ഇടതൊക്കെ ഇണ്ടല്ലേ
ഉം
ഉം
എന്ത് മീൻന്ന് കറി
കൊഴുവ കുഞ്ഞ മീനല്ലേ
എന്ത് ഉ
അതെന്നാ പറയണ
എന്താ മാവോ ഞാൻ അതുവരെ കളട്ടട്ടില്ലേ
ആഹ ചാളക്ക് ചാളാന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ മത്തിയന്നാാണ് പറയത്
മത്തി തടോ
ചാളന്നാ പറയും ചാളന്ന് പിന്നെ കുഞ്ഞഞ് മീനല്ലേ അതിന് കൊഴുവാന്ന് പറയണ എന്താ പറയണ നത്തോലിന്നാണോ
ആഹ
ആഹ് എന്നാ ശരി
ആ
ആഹ